ഹലോ. ഹലോ. കേക്കാമോ?
കേക്കാടാ കേക്കാം.
ആഹ്. പിന്നെ?
എന്തെയ്യുന്നു?
ഞാൻ ഇപ്പൊ കൊച്ച് എഴുന്നേറ്റ് അങ്ങനെ കൊച്ചിനെ കൊണ്ടിരിക്കുന്ന്.
ആണോ കരച്ചിലില്ല?
കരച്ചില് ഉറക്കം തെളിഞ്ഞില്ല.
ആണോ വഴക്കാണോ?
രാവിലെ വല്യ കുഴപ്പൊല്ല രാത്രി മൊതലാ ട്ടിണിച്ചാലാ ഉറക്കാൻ കിടത്തിയാലോ വഴക്കാണ് കൈ പിടിച്ചോണ്ട് സംസാരിച്ചോണ്ടിരുന്നോ ഒ കുഴപ്പോല്ല
ആഹ് അപ്പൊ ഒണ ഉറക്കം അപ്പൊ ഉറക്കം കിട്ടാറുണ്ടോ
രാത്രിലോ?
ആഹ്.
ചിലപ്പോ ഒന്ന് രണ്ട് മണിക്കൊക്കെ ഉറങ്ങിട്ട് അഞ്ച് മണിയാവുമ്പോ വീണ്ടു അത്ര സമയം കിട്ടും.
ആണോ. മഴയുണ്ടോ അവിടെ?
ഇപ്പൊ രണ്ടു ദിവസായിട്ടില്ലാ ഇന്നൊന്ന് ഇന്നും ഇന്നലെയൊന്നും ഇല്ലായിരുന്നേ.
ആഹ് ഇന്നൊണ്ടോ?
മഴ തീർന്നന്നൊക്കെ ആരൊക്കെയെ പറയണ കേട്ട്
മഴ തീർന്നുന്നത് ഇവിടെ കോള് കേറി കിടക്കാണ്...... ഒന്ന് തുണി പുറത്തറങ്ങാ പേടിയാണ് ഒന്ന് വെയ്‌ല് കാണുമ്പോ എറങ്ങി...... ട്ട് കഴിഞ്ഞ് തിരിച്ചൊന്ന് അകത്ത് കേറി നോക്കുമ്പോഴ് ത്തേക്ക്.....
അല്ല അത് തുണി നനയ്ക്കാനുള്ള മഴയുണ്ട്..... എന്ന വെച്ചാ ശരിക്ക് മഴയില്ല..... ആഹ് നമ്മള് തുണിയങ്ങാനുണക്കാനി... ട്ട ഇരുട്ട് മൂടി അടച്ച് ചെലപ്..... ഇപ്പൊ ഒരു മുന്നറിയിപ്പു ഒരു മുന്നറിയിപ്പില്ലാത......
എനിക്ക് ഇത്ര എങ്കിലും ഉണങ്ങിയല്ലോന്ന് പറഞ്ഞ് പറ....
പറക്കി വെക്കോ ആഹ് അപ്പൊ പറക്കി വെച്ച ഉടനെ വീണ്ടും വെയിലാവും..... എന്തോ ആഹ് അത് തന്നെ....... എന്തോ വൈരാഗ്യ ഉള്ളൊരെ.....
ആഹ് ഞാൻ ഏഹ് വ ചിൽ അലക്കീട്ടാണോ കൊണ്ടൊന്നിടുന്നത് നമുക്കൊരു അര മണിക്കൂർ കൃത്യം കറക്റ്റ് ഒന്ന് വെയിലിട്ടേ തന്നെ നല്ല പോലെ ഉണങ്ങി കിട്ടു
ആഹ്.......
നൂറ്റമ്പത് വട്ടാണ് എടുത്ത് അകത്ത് കൊണ്ട് പോകുന്നു പുറത്ത് കൊണ്ടൊന്നു.... അഥവാ ഒന്ന് അവിടെ കിടന്നോട്ടെ വെയ്ൽ അൽ അങ്ങ് മാ പെയ്യത്തില്ലാന്ന് ചിന്തിച്ച അകത്തേറിയ കറക്......
അതെ നല്ലണങ്ങ് പെയ്യും.....
കാരണം ഒരു റിസ്കെടുക്കു ഒരു ക്ക് അങ്ങനെ പറ്റി ഞാ നോക്കീട്ട് എന്തായാലും കൊണ്ടോണനിക്ക് വയ്യ ഞാൻ കൊഴഞ്..... നിങ്ങട്ട് ചെന്നാ നിക്കട്ടെ പെയ്യത്തില്ല ഞാൻ അകത്ത് ചെന്നൊന്നരു സാധനം എടുത്ത് പുറത്തവന്നപ്പോത്തേക്ക്..... വീട് മഴ......
ഹ ഹേ ഹേ......
ഇൻ വാഷിംഗ് മെഷീനിട്ട് ഡ്രൈ ആക്കി കൊണ്ടന്ന തുണിയാണ്.....
ഹ്‌ഹ
അത് മൊത്ത ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ ഡയറിക്കൊണ്ടിട്ടുണക്കി എടുത്തോണ്ട് വന്നത്......
ഏഹ്
ഇപ്പൊ അത് കാരണ ചെറുതായിട്ട് കാണുമ്പോ തന്നെ ഞാനി നോക്കി നിക്കും അത് നിന്നല്ലെങ്കി ഉണ..... കിട്ടേ കേറി പോത്തുള്ളൂ.....
ഹെ ഹെഹ്
ഇപ്പോഴും മഴം മഴ അന്തരീക്ഷം ആഹ് അപ്പൊ നമുക്ക് ഇരുന്ന് ജോലികൾ പോലും ചെയ്യാൻ തോന്നു......
ഓഹ് അത് ശരിയാ മഴയാവുമ്പോ ജോലികൾ ചെയ്യാനും എവിടാ കഴിക്കാൻ പോലും തോന്ന...... ല്ല എവിടിന്ന മൂടി പോതച്ച് കിടാ..... ഹി..... ആഹ് അതെ ഓഹ് വെ ദഹം ഉണ്ടാകത്തില്ല വെള്ളൊം വേണ്ട ആ അപ്പ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊറെ പേർക്ക് മൂത്രത്തി പിഴപ്പാ.
ആ, തോന്നത്തില്ലല്ലോ.
ക്കാ തോന്നത്തില്ല.
ഉം
ശ് ഹ് ഹ്...
പിന്നെ ഈ സമയം മഴ സമയാവുമ്പോ അസുഖങ്ങളും അങ്ങനെല്ല...... ല്ലെ ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങളാ വര്ന്ന്.....
ഇപ്പല്ല ശീഖല്ല വന്നൊന്നെക്കെ.....
ആഹ് ശിഖല്യ വന്നൂന്ന് പറയുന്നു
ഒരു കൊറോണ പോ കൊറോണ വന്നു പോയി അതിന്റെ ക്ഷീണം മാറില്ല.
ആ നിപ്പയും വന്നു ഒന്ന് രണ്ടെണ്ണം.
നിപ്പ വന്ന് പിന്നെ ഏ എച്ച് വൺ എൻ വൺ വന്നന്ന്, വരുന്നുണ്ടന്ന് പറയുന്നു ഇപ്പം.
ന്റെ പൊന്നെ എല്ലാം കൂടി ഒറ്റടിക്ക് കേറി വര്
അതം, ഹതെ അത് കൊറോണ വരണം മതിയായിരുന്നല്ലേ, നമുക്ക് എല്ലാ എല്ലാം.
ആ ശരിയോ എത്ര നാളാ അടച്ച് ലോക്ക്ഡൌൺ ആക്കി ർന്നു, എല്ലരുട, ന്റെ പൊന്നോ കൊറോണ വന്ന് രണ്ട് വാക്സിൻ എടുത്തപ്പോ തന്നെ തീർന്നു.
ഓ, ആ രണ്ട് വാക്സിനില് തന്നെ മനുഷ്യൻ ആകപ്പാടെ ഇല്ലാതായി.
ആ, ഇനി ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോ എല്ലാത്തിനും ഇങ്ങനെ വാക്സിൻ എടുക്കാൻ നമ്മുടെ ആ ഒരു
ആ, അതാ.
എന്ത്തു ചെയ്യാന.
കേസുകൾ രണ്ട് മൂന്നെണ്ണം വന്നുന്നു.
ആ.
ഇനിയ നമുക്ക് ഫ്രൂട്സ് പോലും അങ്ങനെ വീട്ടിൽ നിക്കുന്ന പോലും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റാത്ത സാഹചര്യല്ലേ.
അതെ അതെ.
ചേട്ടൻ എന്റെടുത്ത് ഇങ്ങനെ പറഞ്ഞയൻ ആ റംബുട്ടാൻ അപ്പുറത്ത് ഇങ്ങനെ പഴുത്തു നിപ്പുണ്ട്, അത് എടുത്തു വാ, പോയി വാങ്ങ് തിന്നരുത്ന്ന്.
ആ, ആ അല്ല റംബൂട്ടാനെൊക്കെ കടിച്ചാലറിയാലൊ. അല്ലാതെ റംബുട്ടാൻ അല്ലാതെ കിളികളൊന്നും അത് മള്ള് പോലെ നിക്കുന്നോണ്ട് കിളികളൊന്നും ഇതാക്കൂലല്ലോ അപ്പം ആ, പ്രത്യേകിച്ച് കടിച്ചാ അറിയാൻ പറ്റു. എന്നാണ് എനിക്ക് തോന്നുന്നെ, എനിക്ക് അറിഞ്ഞുട.
എന്റെ അപ്പുറത്ത്ങ്ങനെ ഇഷ്ടം പോലെ പ അപ്പുറത്തെ വീട്ടില്. നിപ്പണ്ടായപ്പോ
നമ്മക്ക് ഉണ്ടായിരുന്നട്ടോ റംബൂട്ടാൻ ഒക്കെ, ആ ണ്ട് ആ ഉണ്ട്. ഇപ്പ പഴുത്ത് വരുന്നതേ ഉള്ളു, രണ്ട മൂന്നെണ്ണം പഴുത്തതേ ഉള്ളു. ആ, വരിക്ക, വരിക്ക.
ഇളകി വരുന്ന ടൈപ്പാ?
ആ.
ഓ, അപ്പുറത്ത് നിക്കുന്നത് നല്ല പൂഴയാണ്, ഇളകി വര്തയൊന്നുല്ല. അല്ലെങ്കിൽ നമ്മ കുഴന്നിരിക്കും. അപ്പ അവിടുത്തെ പിള്ളാര് പറക്കുമ്പോൾ മുകളിലെ ബാൽക്കണി ഞാൻ നിക്കാണെങ്കിൽ മുകളിലാ നിന്നല്ലേ പറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്കിങ്ങനെ എടുത്ത് തരും. അപ്പൊ ഞാനിതിവിടെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ തോന്നും, നിപ്പ ഒക്കെ തോന്നുണ്ട് ഇങ്ങനെ വേടിച്ചാലേ ഇതൊന്നു കഴിക്കാൻ നിക്കണ്ട ഫ്രൂട്സ് അല്ലേ. അതിലേറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ.
ആ അതൊണ്ട്.
എ, എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞഞ് വയ്യയ്കൾ വന്ന തന്നെ പേടിയാണ് ചേട്ട
ആഹ്.
നമ്മളെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ.
ആ കൂട്ടിന് ഒരാളും കൂടെ ഉണ്ടെങ്കി കൊഴപ്പല്ലായിരുന്നല്ലേ.
ആ, ആ കൂട്ടി ന് ആരെങ്കിലും ഉണ്ടാ യിരുന്നെങ്കിലും കുഴപ്പല്ലായിരുന്നു. ഇതിപ്പോ ഞാൻ നമ്മുടെ കാര്യം ഒ റ്റക്കാണ്. ഒരു കണക്കിന് നോക്കുമ്പോ ആഹ് ഉ നമ്മെ ഈ കൊച്ചുങ്ങളെ കാര്യങ്ങളൊക്കെഈ ഇപ്പൊ ഈ വൈയായിക സമയത്ത് വന്നിരു നെങ്കിൽ ചേട്ടൻ ശരിക്കും ഭയങ്കരായിട്ട് പാട് ട്ടുപോയേനേ അ ഹോസ്പിറ്റൽലൊക്കെന്ന് കിടന്ന സമയത്ത് ആൻ ഞങ്ങളെ രണ്ടിരും മാത്രേ ഉള്ളായിന്നു.
ആഹാ ആഹ്
ആ അഡ്മിറ്റ് ചെയ്യിട്ട് ചെയ്താർന്നു അപ്പൊ പിന്നെ ചേട്ടന് ഞാനും മാത്രം വീട്ടിൽന്ന് അങ്ങനെല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടായി അവരാരും വന്നൊഉന്നുംല്ല അനിയന്റെ വൈഫ് പ്രഗ്നന്റ് ആയോണ്ട് അവക്കും വന്ന് നിക്കാനൊന്നും പറ്റിയോ ന്നൂല്ല ആഹ് അവർക്ക് അങ്ങനെന്നും കുഴപ പ്രഗ്നന്റ് അല്ലായിരുന്നെങ്കി വന്നു നി - ന്നാനെ അവക്കു ഭയങ്കര സങ്കടം ഒക്കെയാരുന്നു.
ആഹ്അഹ
ആ ആ ഏഴട്ട് മാസൊക്കെ ആകുബോ ഭ യങ്കര പാടില്ലായിരുന്നു
ഓ ഓ ആ അഅത അതെ.
വോ അഡ്മിറ്റ് ആയപ്പു ഈ ഏഴു ദിവസത്തേക്കുള്ള ഫുൾ ഡ്രസ്സു ആയിട്ടാണ് പോയത് ഫുള്ള് എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ടാണ് ഞങ്ങള് രണ്ടുരും ഇങ്ങോട്ട് വരുന്നത്.
ഉും
ഒന്നും വീട്ടി വന്ന് ഇട്ട് ഡ്രസ്സ് കഴികിടാൻ അത്പറഞ്ഞ്ലെ
ഉം ആ ആഹാരൊക്കെ വെളിന്ന് വാങ്ങിച്ചാണോല്ലേ?
എനിക്ക് ഫുഡ്ഡ് തന്നിട്ടില്ലായിരുന്നു. എനിക്ക് അഡ്മിറ്റാരുന്ന് ഇല്ല എനിക്ക് മറ്റേ ട്രിപ്പ് എത്രമ്മാളായിരുന്നു.
എന്നാലും ആ ഫുഡ് ആ ഓ ഓ ഒ
യെ ആ ഒരഞ്ചു ദിവസം ട്രിപ്പ് മാത്രം ഇട് തിരുന്നു.
ഓക്കെ അ ആ
ചെന്ന് അ് ലിക്വിഡ് തന്ന് തുടങ്ങി. കരിക്കും വെള്ളം
ആഹ് അ
യണ്ട് ജൂസ്ത് ത
ഹഹാ
ദിവുസം തന്ന് മൂന്നിന്റെ അന്നാണ് കഞ്ഞിതന്ന്. അടുത്തവുസം തൊട്ടാണ് പിന്നെ കഞ്ഞിന്നത് അഞ്ചുവുസം പട്ടിണി പിന്നെ രണ്ടുവുസം വെള്ള അപ്പൊ പിന്നെ എനിക്ക് വല്യ ഫുഡിന് ചെലവില്ലായിരുന്നു. ചേട്ൺണാണ് പിന്നെ ഫുഡ് പൊർത്ത്ന്ന് കഴിച്ചോണ്ടിരുന്ന് പിന്നെ പൊറത്ത ഫുഡ് ഴും ആദ്യത്തെ ഒന്നു രണ്ടുവുസം ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ അങ്ങ് മടുപ്പാവുല്ലോ
അതാവും ഒരാൾ ഹോസ്പിറ്റല് ക്കിട ക്കിൻ കൂടെ ആവുമ്പോ ആലോച്ച് ആലോയിച്ച് ഓകെ അല്ല അപ്പൊ അവിടെ കൂടെ അ ആങ്ങക്ക് നിക്കാൻ പറ്റ് റ്റോവോ ഹോസ്പിറ്റല്ലേ
മ്മള് റൂംമ് എട്ത്ത്
ഓ ഓ ഓ അങ്ങനാ അഃ
റൂം എടുത്തിട്ടുണ്ടായിരുന്നു. യ യാ അപ്പം ഹസ്ബൻ വ വൈഫിനെവയ്യെങ്കി ഹസ്ബൻന്റോള്ളങിവേറെ അതി ഇല്ലല്ലോ
അ ആഹാ അതേ
യേ ഞാങ റൂംമെടുത്തിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസിന്റെതില് പിന്നെ റൂമൊക്കെ എടുത്ത് കിടക്കുവായിരുന്നു. പിന്നെ എട എന്നാ അടുത്ത ഹോസ്പിറ്റലിലെ എല്ലാർക്കും അറിയാവുന്നത് കൊണ്ടിട്ട് ചേട്ട്നിപ്പ അങ്ങോട്ടുംങ്ങോട്ടു താഴോട്ട് ഫുഡിന്റെ കാര്യത്തിന് എന്തെങ്കിലും മെഡിസിന് എടുക്കാനോ പോക്മ്പോ ഴോ ചെന്ന് പറഞ്ഞിട്ട് പോകും. ഇന്നതുപോലെ ട്രിപ്പ്കട്ട് കൊണ്ട് അവള്റങ്ങുവാണന്ന് ശ്രദ്ധിച്ചോണേന്ന്. അപ്പൊ അവര് ആ വന്നിട്ട് രാത്രിയിലായാലും അല്ലാതെ യാലും വന്ന് നോക്ക്
ആ ആഹ
പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പഴും നമ്മളെ ആരും നോക്കിന്നേ നമ്മളെ ഇതായിന്നേ പറഞ്ഞ് ആരും പിന്നെന്നും പറയ തൊന്നും ഇല്ലല്ലോ നമ്മൾ രണ്ട് പേരും തന്നെ എല്ലാ സിറ്റേഷനും ഫെയ്സ് ചെയ്യുന്നത്
ആഹ
അമ്മ മരിച്ചതിന് ശേഷം ചേട്ടന് ഇത്ര പെട്ടെന്ന് തന്നെ ഇതെല്ലാം നോക്കേണ്ടി വന്നപ്പോ കൊച്ച് ഇതെല്ലായിട്ട് പൊരുത്തപ്പെട്ട് പക്ഷെ കൊറേ എയിജ് ക്കെആയി കിയുമ്പഴാണ് നമുക്ക് എന്തെലും ബുദ്ധമുട്ട് വരേങ്കിലും ഇവർക്ക് ഒരിക്കലും നമ്മളെ ആക്ക്സബ്റ്റ് ചെയാൻ പറ്റതില്ലല്ലോ
ആ ആ ആ
പ്രായം തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കിട്ടേ
നിങ്ങക്ക്
ഞങ്ങക്ക് മുപ്പത്
മുപ്പത് ഓ
അത്രയോ
അതെ ഉം ഉം
കെറേ എയ്ജ്ക്കായി കഴുമ്പോ ഇതൊ നമ്മള്. ഇങ്ങനെ കാര്യങ്ങള് ഏറ്റടുക്കുംമ്പോള് അവക്കും അങ്ങോട്ട് ചെയാൻ പറ്റത്തില്ലല്ലോ
ഇത്രേയും കാലം ഒരാളെ ഡിപ്പെൻഡറ് ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഇതാവുമ്പോ
ആ പാട്ട് ക്ക് ഇത്പ്പോ ചെട്ടന്ന് ഓൾറെഡി എല്ലാം അപ്പ എന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ളത് വ - പക്ഷെ അതെനിക്ക് ഭയങ്കര അനുഗ്രഹയിട്ട് തോന്നാറുണ്ട് ചെല സമയത്ത് നമ്മളൊന്നും ഫോഴ്സ് ചെയ്യേണ്ടി വരത്തില്ല അർണം കണ്ടെക്കോ ചെയ്തേള്ളും
ചെയ്തോള്ളും
ആ അമ്മ മരിച്ചെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ആ ഒരു കാര്യത്തില് പാപ്തെയാ യ് വന്നിട്ടുണ്ട്
ഒറ്റയ്ക്ക് ആ ആ വെക്കുക്കെ ചെയ്യുല്ലേ
ചേട്ടാ ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യും കറികളാങ്ങാനൊക്കെ നമ്മള് പറഞ്ഞു കൊടുത്ത് ചെയ്യും എന്നാ ഓട്ട ഇങ്ങന പാടാ ഇപ്പോ ഞാൻ ഓക്കയാണെങ്കിൽ ഞാൻ തന്നെ വെക്കുന്നെ എന്റെ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടവും
ആഹ
വയ്യായികള് ഇല്ലെങ്കിൽ നമ്മള് ഓട്ടോമാറ്റിക്കലി എണീട്ട് ചെയ്യുല്ലോ
അത് ചെയ്യോ അതിപ്പോ വ വയ്യെങ്കിലും നമ്മളങ്ങ് ഒരു പരിധി വരെക്കേ ഓ എങ്കിൽ ശരിയട്ടാ ആഹ ആ